ആഹ് പറയ് അസ്സലാമു അലൈക്കും
കേക്ക്ണ്ടോ വഅലൈക്കുമുസ്സലാം കേക്ക്ണ്ടോ
ആഹ് ആഹ് കേൾക്കുണുണ്ട്
ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് കയിച്ചു
ആഹ് എന്താ ഫുഡ് ഇണ്ടായിരു
കലക്ക
ആഹ് ഞങ്ങളത് കഴിഞ്ഞു
ആഹ്
ഞാനും ഉമ്മീം ഒറ്റക്കുള്ളു
ഏഹ്
ആഹ് കുട്ടി ഉറങ്ങിയോഴ്ച്ച
ആഹ് കുട്ടി ഉറങ്ങി ഉമ്മാന്റെ എരുത്താ ഓൻ ഒറങ്ങി ങ്ങളെ കുട്ടികളൊക്കെ ഉറങ്ങീലോ
ആഹ് എനിക്ക് ഒരാളല്ലോ ഓള് ഒറങ്ങി
ആഹ്
ഉം
വീട്ട്ന്ന് വന്നോ മോള്
ഇല്ല ഇല്ല അവള് നിക്ക്ല്ല
ആഹ്
നാളെ
ആഹ് പിന്നെ ആഹ്
ഉം
ഇന്നന്തയിരുന്നു ഫുഡ്. ഭക്ഷണക്കെ
ഫുഡ്പ ഞങ്ങക്ക് പൂളേയ്ന്നു. അയ്ല കറി വെച്ചീന്നു
ആഹ് പൂള മീൻ കറിയവുല്ലെ
മീൻ കറിയൊക്കെ കഴിഞ്ഞു
ഉം എന്റെപ്പാക്ക് നല്ല ഇഷ്ട്ടള്ള ഫുഡാണ്
രാത്രി ആഹ് ഞങ്ങള് എറച്ചീ മീനൊക്കെ ഉണ്ടാവുമ്പോ
ആഹ് ഉപ്പ നാട്ടിൽ വന്നാല് എടക്കെടക്ക് അങ്ങനെ പൂളിം മീങ്കറി ഉണ്ടാക്കും
ആഹ് അങ്ങനെ കാട്ടും എന്നും ചോറന്നല്ല അധിക ചോറ് വയ്ച്ചും പിന്നെ വേറെ എന്തെങ്കിലൊക്കെ ഉണ്ടാകും രാത്രി ചോറ് കഴിക്കില്ലല്ലോ?
ആഹ് വയറില് ഗ്യാസാണ് പെട്ടന്ന് ദഹിക്കൂല
ആഹ് ഇങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാവലില്ല
ആഹ് ശരിയായ ടൈമിൽ ഇങ്ങനെ ഫുഡ് കഴിച്ച് പോയാല് നല്ലത്
ആഹ്
ഗ്യാസും ദഹന ദഹനത്തിന്റെ പ്രശ്നൊന്നും ഉണ്ടാവൂലെ
ആഹ് അതെ അതെ ജന്റെ വീട്ടിലല്ലേ ഹസ്ബൻഡന്റിന്റെ വീട്ടിലല്ലല്ലോ?
അല്ല ഞാനിപ്പോ എന്റെ വീട്ടിലാണ്
ആഹ് ഹസ്ബൻഡ് എവിടെണ്
ആ ഭർത്താവിന്റെ വീട് ന്താ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കുറച്ചൊന്നു പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് ന്റെ ദൂരമുണ്ട്
അത്രുല്ലെ അടുത്തല്ലല്ലെ പിന്നെ.
ന്നാള് നാട്ടിലാണ്.
ആഹ് എന്ന് വന്നതാ പ്പ കെറെദീസായൊ
ഇല്ല ഞാനിപ്പെന്നാ ഒന്നാന്തിയതി വന്നതാ.. ഒന്നാന്തി വീട്ട്ക്ക് വന്നു. രണ്ടാന്തിയെന്നു വീണു ന്നട്ട് കയ്ഞ്ഞ് ചതവെക്ക ടെട്ട ഇവിടെരിക്ക്ണ്ട് ഞാ പർഞ്ഞല്ലോ.
ആഹ് അന്ന് പറഞ്ട്ട്ണ്ടായിന്നീല കയ്യിന് വെ
ആഹ് ആ യിന്റെ വീട്ട്ന്ന് പേണതാ.
ഏ അതെന്തൃ വൗക്കി വീണേ
ഓ വാഴകൃം നല്ല മഴപെയ്യ്ണ്ടല്ലോ ഇവിടെക്കെ. ന്താ ക്ക് സ്ലിപ്പായിട്ട്.
ന്താ കെട്ടികുണേ കൈയ്യ്.
കൈയ്യ് ഷോൾഡറിന്റെ ഭാഗത്താ ഡയ് ത് വെര്ന്നത് ചതവ്. പ്പോ അവ്ടെ പ്ലാസ്റ്ററിടാനേന്നും പറ്റൂലല്ലോ.
ആഹ് ഞത് ങ്ങനെ റെസ്റ്റ് എടുത്ത് മാറണ്ടെരൂലെ ആഹ് വെ
പ്പ മര്ന്ന്ണ്ട് അതുകുടിച്ചിട്ട്. പെതൊന്നുല്ലെങ്കില് പോയി കാണിക്കാൻ പറഞ്ഞു. അല്ലെങ്കി പിന്നെ തന്നെ ഇങ്ങനെ കൊറച്ച് ദിവസങ്ങള് റസ്റ്റ് എടുക്കുക
ആഹ് കൊറവ്ണ്ടപ്പോ.
കെറവെന്നെണ് പഷെ ഇതിൻ്റുള്ളെരൂ കുത്തിച്ചുള്ളർപ്പ് പോലെണ്ട്.
ഇന്നലെല്ലപ്പൊ, രണ്ടാന്തിയാണ്. മിഞ്ഞാന്നല്ലെ.
ആ രണ്ടാന്തി മിഞ്ഞാന്ന്
ആഹ് അപ്പാവ്ണെള്ളു കൊറവ്ണ്ടാദൃനെ നാടമരിന്ന് കാണി ഛനുന്താ ആയുർവേദ.
ആയുർവേദത്തില് കാണിച്ചു ഞങ്ങളവിടെരു, ചേച്ചിണ്ട്.
ആഹ്
ആ ചേച്ചിടെ ട്ത്ത്ക്ക് പോയപ്പോ. ചേച്ചി ചേച്ചിടെ, ന്താ മകളെ വീട്ട്ക്ക്, പോവായിരുന്നു. പറഞ്ഞു നാല് ദിവസൊക്കെ ഉഴിഞ്ഞാ മാറും പഷെ ഞാനിവിടെ ഇല്ലാത്ത കാരണം. ഉഴാൻ പറ്റൂലല്ലോ അങ്ങനെ അലോപ്പതീ കണിച്ചു.
ആഹ് ആഹ് ഓഴിഞാനും ചെൽപ്പോ പറ്റുവോ പറയാൻ പറ്റൂല വർക്ക്. അല്ലാതെന്ന് ഡോക്ടർമാരെ കളിക്കെന്നെ ചെൽത് ഉഴിഞ്ഞാവാണങ്കി ഏറെലാ.
ളെ ഇവിടെക്കെ മാക്സ് എന്തുണ്ടെങ്കിലും ആദ്യം ആ ചേച്ചിടെ വീട്ടിലെന്നെ പോവാ. പ്പ മേന് ഇകെക്കെ കാല് കെടന്നിട്ട് അവ്ടെ പോയി ന്റെ കാലുതേപോലെ ഞാ വീൺട്ട്. ആഹ്
മാ...
ത്ഇങ്ങനെ ഉഴിയാനൊക്കെ പോണ ചേച്ചിയാ.
ഏഹ് ഏ ആ അങ്ങനെ അറിവുള്ളേരാണെങ്കി കെയപ്പ ചെലേര്. ചെലേ ആളുകൾ ഉഴിഞ്ഞാഒരു മാർണ ആൾക്കാരുണ്ടല്ലേ അങ്ങനൊ നമ്മൾ പോവും.
ഞാൻ
ഏഹ്
അങ്ങൻത്തെരു ചേച്ചിയാണ് പ്പോ ൻക്ക് ഊരവെദക്കെണ്ടായിട്ട് അവടെ പോയി കാണിച്ചീന്ന്ക് പകാലൊക്കെ താക്കീട്ട്.
ഉം
ഓരെ വീട്ടില് വെച്ചിട്ടെന്നെ നമ്മള് പരിശോധിച്ചിട്ടേ.
ആഹ്
ഉം പ്പള്ളേ അവിട്ന്നന്നെ ഉഴിഞ്ഞെരെക്കെ ചെയ്യും. ഇൻക്ക് രണ്ട് കാക്കാര് ഉമ്മ ഉപ്പം
ആഹാ
രണ്ട് പേരും വിദേശ
ആഹ്, കല്യാണം കഴിഞ്ഞിക്ണ?
ആഹ് മൂത്ത ആളെ കല്യാണം കഴിഞ്ഞു, ആളെ ഭാര്യ എവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ ഓളെ വീട്ട്ക്ക് പോയി.
ആഹ് എത്ര കുട്ട്യാളണ്ട്?
ഉം താത്താക്ക് കുട്ടികളൊന്നുംല്ല അപ്പോര് കഴിഞ്ഞ മെയില കല്യാണം കഴിഞ്ഞെ ഈ മൈല്, ഈ ജൂൺ ജൂലൈല് ഒരു കൊലയി
ആഹ് രണ്ടു മാസ ആട്ടള്ളു അല്ലേ?
ഉം, രണ്ടു മാസം ആകണള്ളൂ പതിനേഴാംന്തികേക്.
ആഹ് ഓൻ പോയി ചെയ്യ്തോ
ആഹ്, ഒന് രണ്ടു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു, പോയി.
ആഹ് അത് കഴഞ്ഞ ഓള് പോയതയ്ക്കാരം?
ഇഓനവിടെ മരുന്നൊക്കെ എടുത്ത കൊടുക്കണ ആളാണ്.
ആഹ് ഓൾക്കെന്തേലും ജോലി ഉണ്ടോ?
ആഹ്, ഓളും അതന്നെണ്. നാട്ടിലാ
ആഹ്
പഠിത്തം കഴിഞ്ഞു, പിന്നെ ജോലിക്ക് കയറി. പ്പ കല്യാണ കപ്പോൾ എന്ത ജോ ഫാർമസിസ്റ്റിക്.
ആ ഫർമസി സ്റ്റാആ ജോലിക്ക്, പോകലെടങ്ങിക്ക്ണോ
ആ് ഓള് പോയിനു വർക്കിന് പോയിനു, ഒന്നര വർഷം. പിന്നെ.. കല്യാണൊക്കെ ആയിട്ട് ജോലി ഒഴിവാക്കി പോന്നതാ.
ഡിഗ്രി കഴിഞ്ഞാള പ്ലസ് ടു ഞങ്ങോ പഠിച്ചേക്കാല്ലേ.
ആഹ്പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ ബീഫാമ് എടുത്ത്...
ആഹ് ആഹ്ആ. ഹ്
ഇനിയൊരു മൂന്നാല് മാസം കഴിഞ്ഞാ ഓളുംപോവും അങ്ങ പോകും കാക്കാൻ്റെട്ത്ത്ക്ക്.
ആഹ്, ഓനക്കും അതെന്നെല്ലെ ജോലി, രണ്ടാ ജോലിയ..
അങ്ങനെ നോക്കിയതന്നെ, ഓന്ക്ക് എപ്പോഴും ലീവ് ഉണ്ടാവൂലേ?
ആഹ്. ഇപ്പത്തെ കാലത്ത് അതിനന് പറ്റുള്ളൂ കുട്ടികളെ അത പഠിച്ചിച്ചേ അതേപലെ കട്ടിച്ചാേ പറ്റുള്ളൂ. ചെറിയോനാ?
അതെന്നെ ചെറിയ ആങ്ങള എന്താ ജോലി?
ഓന് എ ഞ്ചിനിയറ.
അഎത്രായിക്കണും വയസ്സൊക്കെ?
രണ്ടാമത്തെ കാക്കാക് ഇരുപത്താറ്.
ആഹ്, രണ്ടാളും കെട്ടാനായികണപോ ലെ?
ഏഹ്
ചെറിയോനും കെട്ടാനായികണ് അവല്ലേ
ആഹ്ഓ ന്റതും ആയിത്തൊടങ്ങി, ഇനി നോ ക്കണം, ഒന്ന് രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ.
ആഹ് ആ, ഇപ്പത്തന്നെ നോക്കണം ഇന്നാലേ കിട്ടുള്ളൂ, ചെലപ്പോ വേണ്ടാവും. ച പ്പൊന്ന് വൈകും, ഓനും ഗൾഫിലെന്നെ?
ആ, ഹ് ഓന് ഗൾഫ് അവിടെ തന്നെയാണ് ഇപ്പൊ... ഇകാക്കാന്റെ കല്യാണമായിട്ട് ഒരു പതിനഞ്ചീസ് ത്ത ലീവിന് വന്നീനു.
ആ, എവിടെയാണ് ഓന ക്കവിരക്ക?
ഓര് ദുബായില്.
അ..
പണിട്ക്കാനത്തല എന്തൻഞ്ചിയാറാണല്ലെ
ആ ഓന് എന്തൽ എന്താ ഇലക്ട്രിക്കൽ കയ്ഞ്ഞ് ഇലക്ട്രോണിക് ചെയ്യാ
ഓലൊക്കെ എങ്ങനെ പഠിച്ചാതാ പ്ലസ് ടു കയ്ഞ്ഞ് പഠിച്ചാ ഡിഗ്രി കയ്ഞ്ഞ് പഠിച്ചതാ
പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ചതാ
ഡിഗ്രിൻ്റെ കൂടെ പഠിച്ചതേക്കാരല്ലേ
അല്ല പ്ലസ് ടു കഴിഞ്ഞു നേരെ എഞ്ചിനീയറിംഗിന് പോയി നാലു വർഷം കോഴ്സ്
ആ പോളിലെ എങ്ങന പഠിച്ചതാ
ഏഹ്
ബിടെക് എഞ്ചിനീയറിംഗന്നല്ലെത്
ആ ബിടെക്ക്യാരിന്നു
ആ ബിടെകലെ
ആ മൂത്തകാക്ക അതേപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് പോയിട്ട് ബീഫ് ഫാമിൻ്റെ പഠിച്ച് കർണാടക പോയിട്ട് ഓന്യതേപോലെ വേഗം എന്താ ജോബിനൊക്കെ കയറി ഇവനും ഇന്നക്കൊക്കെ
അൻക്കെന്താ ജോലി പഠിച്ചിക്കാണ്ടോയ്ച്ചാ
ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഡിഗ്രീടെ എന്താ രണ്ടാം വർഷത്തിലായിരുന്നു കല്യാണം അപ്പോ ഏഹ്
അപ്പൊ മുയുവനാക്കി ഇപ്പോലെ
ആഹ് ഞാൻ മുഴുവനാക്കി എന്താ മുഴുവന് എന്താ മൈയില് മൈയില് എക്സാമ് കഴിഞ്ഞു സെപ്റ്റംബറിൽ ഡെലിവറി ആയി പിന്നെ മോന്ണ്ട്
ആഹ്
പിന്നെ ഏഹ് കാ കാക്കൂന് തീരെ താല്പര്യല്ല പോവാനൊന്നും
ഏഹ്
ഭർത്താവിനെയ്
ഹസ്ബൻ്റിന് താല്പര്യമില്ലേ വൻ
ഊം ഞാൻ നാട്ടിലെ ഷോപ്പിലെന്നെ
ആഹ്
ഓര് സ